ഹലോ കേക്കവോ ഹലോ കേക്കവോ ഹലോ
കേൾക്കാവോ
ഹലോ ആഹ എനിക്ക് കേൾക്ക കേക്കാവോ ഉം എന്തു ഉംഎന്തുണ്ട്
ആഹ സുഗം തന്നെ അവിടെ എന്തക്കേണ്ട്?
ഉ ഇബ്ടെം വിശേഷം ഒന്നുല മഴെക്കെ ഉണ്ടോ?
ഇപ്പം ഇന്നങ്ങന മഴ ഇല്ല. ഇന്നൊരു നല്ല വെള്ച്ചൊണ്ട് പിന്നാ ചെറിയ വെയ്ലെക്ക വന്ന് ഉച്ചക്ക്.
ഉം
ഉം ഇനി വൈകുന്നേരം ആഹ കൊറച്ചുതുണിയൊക്കെ ഉണങ്ങി കിട്ടി ഇനിപ്പോ വൈകുന്നേരം ആവുമ്പോഴൊക്കെ എന്താ അവസ്ഥന്നന്ന് അറിയില്ല ഇപ്പൊ ഒരു ചെറിയ മൂടി പിടിച്ച അവസ്ഥ
ഉം കാപ്പി കുടിച്ചോ ഇവിടെ നി വിശേഷ ഒന്നുമില്ല തുണിയൊക്കെ ഉണങ്ങിക്കിട്ട് വെയില ഉണ്ടഞ്ഞത്കൊണ്ട് രണ്ടു ദിവസം മഴയല്ലായിരുന്നോ അതുകൊണ്ട് അ അലക്കിയിട്ട് തുണി മുഴുവൻ ഉണക്കി കിട്ടി
ആഹ ആ ആ അതന്നെ ഒരു സമാധാന അല്ലേ
അതെ പിള്ളാട തുണിയല്ലേ ഒണങ്ങേണ്ടത് യൂണിഫോമും കര്യങ്ങൊക്കെ ഒണ്ട്. അപ്പ അത് ഒണങ്ങാ പിൻ ഇങ്ങനെ മിനിഞ്ഞാന്ന് ഒൺക്ക്യാട്ട് നനഞ്ഞ് കെടക്കുവാര്ന്നു. അപ്പം അതെന്നെണങ്ങി കിട്ടി ഉം. കാപ്പിട്ട് കുട്ച്ചോ?
കാപ്പീ ഇല്ല സാർണ കാപ്പിം ചായ കുടി
ഉം ഉം അപ്പ ചോവുണ്ടേ വെള്ളോ ചോവ്ണ്ടോ?
ആഹ് അതെക്ക കയ്ഞ്ഞു ങാഹ് ഇനിപ്പം കുള്ച്ച്‌ട്ട് വേണം ആഹ് എന്തങ്കിലും കഴ്ക്കാൻ
ഉം ആഹ്
ഉം അത് ചെലപ്പ ആറര ഏഴ്മണിക്കാവും കുളികയ്ഞ്ഞ് കുടിക്കാനക്ക
ഉം അപ്പം വൈട്ടത്തെ ഭഷ്ണം ഫു
വൈക്ന്നേരത്ത ഭക്ഷണം ആഹ് എട്ട് എട്ടരാവും.
ഉം എല്ല ആയോ വൈട്ടത്തെന് അതോ?
ഇല്ല എല്ലാം കഴിഞ്ഞു ഇനി ഫുൾ ഫ്രീയാണ് ഇനിയൊന്നും ഇല്ല. ആഹ് രാവിലെ ഉച്ചക്കത്തെ ഫുഡ് തന്നെയാരിക്കും രാത്രിക്ക്‌.
മ്ഹ് ഒര്ത്തി എണീറ്റ് ഉം പിള്ളാരൊക്കെ എത്രെ പഠിക്ക്‌ന്ന് ഒരുത്തി എണീറ്റ് ആഹ് ആഹ്
പിന്നെ ചേച്ചിടെ മക്കളൊക്കെ എവിടെയാണ് ഉള്ളത്
ടൈം ഒണ്ടോ ഉം
പെങ്ങടെ ഭർത്താവിന്റെ പെങ്ങള് ഇവടെയാ ഉള്ളത് അപ്പോ ആഹ് അപ്പോ മോ മോള് സ്കൂളിൽ പോകുന്നുണ്ട് ടെസ്റ്റ്‌ണ്ട് ആഹ് അപ്പോ രാവിലെ എഴുന്നേക്കേണ്ടി വരും കാരണം അവക്ക് എട്ട് മണി ആവുമ്പോഴക്കും ബസ്സ് വരും സ്കൂൾ ബസ്സ്
ആഹ് അത് എത്രലാ പഠിക്കുന്നേ
അവടൊന്നില്ല
ഒന്നില്ല ആഹ് ആഹ്
ഇപ്പോ മോനാണെങ്കിലേ പത്ത് മണിന്റെ ഉള്ളിൽ എത്തണ്ടോ അവക്ക് ആഹ് അവക്കാണെങ്കില് എട്ട് മണിക്ക് സ്കൂൾ ബസ്സ് വരും പിന്നെ ലഞ്ച് ഇതൊക്കെ വേണം പിന്നെ അ അതോണ്ട് രാവിലെ തന്നെ പിന്നെ ജീ ചേച്ചിക്ക് ജോലിക്ക് പോകുന്നുണ്ട് ആ അപ്പ അതുകൊണ്ടേന്നെ രാവിലെ ഫുഡും ഇതൊക്കെ കയും
ഉം
ഇന്ന് ഞായറാഴ്ച ആയോണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ
ആഹ പിന്നെന്നെ ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യല്
ആ മീൻ പൊരിച്ചതും മീൻകറിയും പിന്നെ മീൻ മുളയിട്ടതും
ഉം
പിന്നെ ആ ബീറ്റ്രൂട്ട് തോരന് കായ്ക്കറി ഇത്രക്ക് ഉള്ളു പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നില്ല പിന്നെ ച ക്ക പുഴുക്കുണ്ട് അത് വൈകുന്നേരത്തേക്കാണ്
ചക്കേയോക്കെ അവിടെ ഉണ്ടോ അതോ ആ അവിടെ കൃഷിയേന്ന ഉള്ളെ
ഇവിടെ കൃഷി വാഴ തെങ്ങ് അടക്ക കുരുമുളക് പിന്നെ തക്കാളി കാന്താരി പച്ചമുളക് വഴുതനിങ്ങ ഇങ്ങനത്തെ ഇതൊക്കെ ഭർത്താവിന്റെ വീട്ടിലാണെ അപ്പ അച്ഛനാണ് എല്ലാം നോക്കി നടത്തുന്നത് പിന്നെ എന്റെ വീട്ടില് അങ്ങനെ ഒന്നും ഇല്ല ആഹ പിന്നെ ചാമ്പക്ക പാഷൻ ഫ്രൂട്ട് സപ്പോട്ട അമ്മ അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ്
ഉം നമ്മക്ക് നമ്മക്ക് വേണ്ടിയൊക്കെ വീട്ടിലുണ്ടല്ലേ
ആഹ വീട്ടില് വേണ്ടുന്ന എല്ലാം ഉണ്ട് നമ്മക്ക് മറ്റേ എന്താ പറയാ ആ നമ്മള് ഹേ ഹും
ഏത്തക്ക
അല്ല മറ്റേ തൊണ്ടക്കന്ന് പറയൂലേ തൊണ്ടക്കായി
ആഹ കേട്ടിട്ടുണ്ട് ഉം അവിടെ ഉംമ്മ് ചോളം അങ്ങനെയൊക്കെയുള്ളോ ഉണ്ടോ
ആ അതില്ല ചോളം പിന്നെ തേങ്ങ കിട്ടും
ഉം കൊക്കോ ഒന്നും ഇല്ലേ
കൊക്കോ ഇവിടെ ഇല്ല അടുത്തുള്ള വീ ട്ടില് ഇണ്ട് അടുത്തുള്ള മീൻസ് കൊറച്ച് നടക്കണം അവിടെ ഇണ്ട് പക്ഷെ ഞമ്മള് എപ്പോഴും നോക്കുമ്പോ അവടെ പച്ചയായിരിക്കും ഉണ്ടാവാ
ഉം ഉം ആഹാ അതെ അത് എഴുതാനുണ്ട് ഭയങ്കര മടിയാ എഴുതാനെ
ആഹാ
ഉം അപ്പോ അവനെ ഇരുത്തി എഴുതിപ്പിക്കാൻ നോക്കി എഴുതണം അപ്പം അതിന് എഴുതാൻ കൊടുത്തിട്ടാവൻ ഭയങ്കര മടിയാ എഴുതാൻ വേണ്ടി ഒന്നാം ക്ലാസ്ില്
ഓഹോ ഹ ഒന്നില് പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര ഹോം വർക്ക് ഉണ്ടാവോ
അയ്യോ എന്ന് മാത്രേ നമ്മുക്ക് ഇവക്കെ സ്കൂള് തോന്നിട്ട് ഒരു മാസംയള്ളൂ പക്ഷെ ചാപ്റ്റർ അദ്ധ്യായം രണ്ടു വരെ ആയി
ആഹ് ഹഹ
ഉം അവരങ്ങ് പഠിപ്പിച്ചു വിടും അതനുസരിച്ച് മക്കെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ
ആഹ് ആ ആ അവിടെ ചേച്ചിയുടെ മോക്കാണെങ്കിൽ അങ്ങനെ ഹോംവർക്ക് ഒന്നും ഉണ്ടാവൂല്ല ആഹ ആഹ സി ബിഎ സിയ സി ബിഎസ് സി
ഇവനും സി ബി ഐ സിയ പക്ഷെ എന്നിട്ടും ഇവനും ഉണ്ട് ഓരോരോ കാര്യങ്ങളും അവര് അവിടെ വെച്ച ഒന്നും ചെയ്യിപ്പിക്കത്തില്ലേ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ വീട്ടിലിരുത്തി കിട്ടാൻ വേണ്ടിയുള്ള രീതിയില്ല അവര് തന്ന വിടുന്നത് അപ്പൊ രണ്ടു ദിവസക്കെ അവധി ആണെങ്കിൽ അവര് നമ്മുടെ വീട്ടിലിരുത്തി എഴുതിക്കോട്ടെ വെക്കും
ആഹാ ആഹാ പക്ഷെ ചേച്ചിയുടെ മൊക്കെ അങ്ങനെയല്ല അവക്ക് ഹോംവർക്ക് കണ്ടിില്ല പക്ഷെ ഇന്ന് ക്ലാസ്സിൽ എന്താണ് പഠപ്പിച്ചത് അത് അവർ ഡയ രീല്എഴുതും അപ്പൊ അത് വീട്ടിൽ വന്നിട്ട് പഠിക്കണം അത്ര ള്ളു അങ്ങനെ എഴു പ്രധാനൊന്നു ല്ല പക്ഷെ ഒരു കണിക്കിന് നമ്മള് വിചാരിക്കുന്ന വെച്ചാല് എഴുതിപ്പഠിക്കുന്നതായിരിക്കും ബെറ്റർ കാരണംവിടെ ഹാൻ്റ്
ആഹ് ആ സാ ണ്ട് പിന്നെ എക്സാം ഉണ്ട് ഇവർക്ക് ആഹ് അവിടെ എക്സാം ഒക്കെയുണ്ട് പരീക്ഷുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം ഉം ഉം
ആഹ് ആ പരീക്ഷ കഴഞ്ഞിട്ട് വേണം ഓ
ആഹ് അതെ ഞങ്ങ ഞ ക്കു ഇവിടെ ഏഹ് നമുക്ക് ഈ പരീക്ഷ തെ തൊടങ്ങ് ന്നേ ന് മുമ്പ് പിള്ളേക്ക് വെ ചെറിയ രീതി അവര് പരീക്ഷ ഇടുല്ലോ എന്ത് മാ ത്രം പഠിച്ചു എടുത്തൊന്നെക്കെ അപ്പം അത് അട് ത്ത ആഴിച്ച തൊട്ട് തുടങ്ങും
ഓഹോഓ
ഉം അതില് ഏ ഹ്
ടൂഷന് ന്നങ്കി പറഞ്ഞ്
ട്യൂഷന് വിടുന്നുണ്ട് അല്ല ട്യൂഷനും വിടുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് ഭയങ്കര മടിയ ട്യൂഷന് പോവാൻ വേണ്ടി
പക്ഷെ ഒന്ന് ലല്ലേ എത്തിട്ടെ ള്ളു അപ്പോ അതുകൊണ്ട്ന്നെ നമുക്ക് വീ ട്ട്ന്ന് ന്നെ പഠപ്പിച്ചുടുക്കാൻ പറ്റുല്ലോ
ഏ എനിക്ക് എളയൊ ര് കൊ ചൂടി ഉണ്ടേ അപ്പൊ രണ്ടു പേരു കൂടി ആവുമ്പം പാടാ വെൽ ചെറുത് അവൻ എൽ കെ ജി പഠിക്കുവ അപ്പം അവന് ഇവനൂടി ആവുമ്പത്തേനും പഠിപ്പിക്കാൻ പാടാ എനിക്ക് രണ്ടു പേര ഇവിടെ അതുകൊണ്ട് ഇവന് ട്യൂഷൻന്ന്
പക്ഷെ ഇപ്പ ഓൺലൈൻായിട്ടൊക്കെ ഇപ്പൊ ട്യൂഷന് നടത്തുന്നില്ലേ
ആഹ് പിന്നെ കൊച്ചക്ഷരക്കെ എഴുതൊ അംഗൻവാടി
അംഗൻവാടിന്ന് ഇല്ലേ അന്ന് എഴുതാൻ തുടങ്ങിട്ടൊന്നും ഇല്ല പിന്നെ ആഹ് ഇപ്പൊ അംഗൻവാടിന്നാണെങ്കി പോലും കളേഴ്സ് ആണ് കളറടിക്കാനും
ഉം
അങ്ങനെയൊക്കെയാണ് ഉം ജസ്റ്റ് ഏ എഴുതാൻ ഏ എഴുതാൻ ഞാൻ പ റിം പക്ഷെ ഏ ഏ വപ്പ വേഗണ് എഴുതാൻ പഠിച്ചത് വേറൊന്നും എഴുതാ പഠ്ച്ചിട്ടൊന്നുല്ല
ഉം ക്കെ പോകാനൊക്കെ ഇഷ്ടാണൊ
അംഗൻവാടിയിലൊ അംഗൻവാടീല് ഇവിടുന്ന് കുര്ത്തക്കെട് കളിക്ക്മ്പ ഞാൻ പറയും ഇവിടുന്ന് ഭക്ഷണം കഴ്ച്ചിട്ട് നേരെ അംഗൻവാടി പൊയ്ക്കൊ അങ്ങനെ ഞാൻ പറയ അപ്പൊ അവൻ പറയും അമ്മെ അംഗൻവാടി പോണ്ടാന്ന് അപ്പൊ ഓരോ പ്രാവശ്യം എന്തെങ്കിലും കുര്ത്തക്കട് കളിക്കുമ്പ ഞാൻ പറയും അംഗൻവാടി. കാരണം അംഗൻവാടി പോവ മടിയ. ഇവിട്ന്ന് വീട്ട്ന്ന് രാവിലിണീറ്റ് കുളിച്ച് പല്ല് തേ ച്ച് ചായുടിച്ച് കുളിച്ച് എടാ പോണ്ടെടാ നമ്മക്ക് എന്ന് പറയുമ്പൊ അമ്മ ഏട്യാ പോകുന്നെ അംഗൻവാടിയിലേക്കന്നറഞ ഞാനില്ല അംഗൻവാടിയില്ന്ന് അമ്മ പോണ്ട അപ്പ ഞാ പിന്നെ പറിം അല്ലട ഞമ്മള് വേറൊര് സ് സ്ഥലം വരെയ പോവുന്നത്. അപ്പ അങ്ങനെ പറയുമ്പൊ നൂറ് ചോദ്യങ്ങളൊയ്ക്കും എവിടെയാ അവിടെ എന്ത ഇണ്ടാവ ഇപ്പങ്ങനെക്കെ പഷെ അവടെ എത്തിക്കഴിഞ്ഞ ഒ രു പ്രശ്നൊ ഇല്ല സൈലന്റായിട്ടങ്ങ് കേറി പൊയ്ക്കോളും ക്ഷേ വീ ട്ട്ന്ന് ഇപ്പൊ ഇൻക്ക് തോന്നുന്നു നാല് ദിവസം ലീവ കാര്ണം മോന് പനി ഇണ്ടാര്ന്നു അപ്പാ ഞാൻ വിജാരിച്ചു തിങ്കളാഴ്ചൊട്ട് പറഞ്ഞയക്കാന്ന് അപ്പൊ ഇനിയിപ്പൊ നാളെക്കെ മടിയാണൊ എന്താന്നറിയില്ല
എന്റെ ചെറ്തും ഇതുപോലെ ആയിരുന്നു. രണ്ടാമത്തെ ആളും അങ്ങ് വാടി പോവാൻ ഭയങ്കര മടിയായിര്ന്ന് അവനും അവനും എന്ന മടിയാ പഷെ സ്കൂളി പോവ ണിഷ്ട അവന് അങ്ങൻവാടി
എന്റെ മോനും അങ്ങൻതന്നേണ് അമ്മെ എനിക്ക് സ്കൂളില പോണ്ടത് കാര്ണം കുറെ കുട്ടികള് ഇപ്പം അംഗൻവാടി പോക്ന്ന സമയത്ത് കൊറെ കുട്ടികള് യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ട് ബസ്സിന് വെയ്റ്റയ്യും അപ്പൊ ഇവനും സ്കൂൾ ബസ്സ് പോവാ ഭയ ഇഷ്ട. അപ്പ എനിക്കും പോണ സ്കൂൾ ബസ്സിലാ എനിക്ക് സ്കൂളി പോണ ന്നറഞ്ഞ് അപ വാശി പിട്ക്കും അപ്പൊ ഞാൻ പറയും മോനെ നിന്നെ അട്ത്ത കൊല്ലം ചേർക്ക
ആഹ് ഇത് ഇവര് ഇപ്പഴും ഇവനെ മറ്റെ അംഗൻവാടിക്കാര് വിളിക്കുവെ വെയിറ്റ് നോക്കാനും എട്ക്കാനൊക്കെയെ അപ്പ അവനോട് പറയും വരാമ്മ ഞാൻ പോവത്തില്ല ഞാൻഅച്ചാച്ചന്റെ സ്കൂൾലെ പോവത്തുള്ളു ഞാൻ അച്ചാചന്റ ചേട്ടന്റെ സ്കൂൾലെ പോവത്തുള്ളുന്ന് ബഹളം വെക്കും
ആഹ് ഹാ ഹാ
ഈ ഉം ഉം ഉം പിള്ളോരുള്ളത് കൊണ്ട് സമയം പൊക്കോളും അല്ലെ
സമയം പോവും. പഷെ ഇപ്പന്റെ മോനൊറങ്ങ്ന്ന. പഷെ എനിക്ക് അവന് ഒറങ്ങു അപ്പഴേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളു
ഉം
ആഹ് കാര്ണം ആഹ് ശരിയ വിളിക്ക ഉം